ഹലോ.
ഹലോ ആഹ് ഇവിടെ ഭയങ്കര മഴയ അതുകൊണ്ടേ റൈജ്ജ് പോവായിരിക്കും കേക്കാവോ.
ആണല്ലേ ആഹ് കേക്കാ കേക്കാ കേക്കാ ചായക്കെ കുടിച്ചോ.
ആഹ്. ഒക്കെ കുടിച്ചു ഉം വൈകിട്ടത്തൊക്കെ എങ്കിലും ഉണ്ടാക്കാവന്ന് തിരിക്കുവ
എന്താ പരിപാടി കുട്ട്യേളൊക്കെ സ് ആണല്ലേ ഉം ഉം കുട്ട്യേളൊക്കെ വന്നു ആഹ് ആഹ് വല്ല്യ കുട്ട്യേളാ? ഉം ഉം
സ്കൂളിൽ പോയിട്ട് ഹോസ്റ്റലല്ല ആഹ് കൊച്ചു കുട്ടികള്
ആഹാ വല്ല്യ കുട്ട്യാ ആഹ് ഓക്കെ ഓക്കെ ആഹ് ആഹ്.
ആഹ്.
ഉം ന്താ പരിവാടി പിന്നെ.
പരും വൈകിട്ട്
ആഹ് എന്നാ ഒണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നെ ഹലോ
ഞാൻ പൊടിയിരുപ്പൊണ്ട് എനിക്ക് കേക്കാം അങ്ങോട്ട് പറയുന്നെ കേക്കത്തില്ലേ കേക്കാവോ
ആഹ് എടക്കെടക്ക്‌ കട്ടായി കട്ടായി പോണു അതാ കേട്ടോ
ആഹ് കാര്യതെന്നാന്നറിയൊ റേയിഞ്ചില്ല ഇവിടെ ഭയങ്കര മഴയാണെ മഴ
ആഹ് അത് അയിന്റെയാരിക്കാം
മഴയാ ആഹ് ഇപ്പ കേക്കാവോ
ആഹ് കേക്കാവേ കേക്കാവേ
ആഹ് ആഹ് ആഹ് ഞാന് എന്നാ ഒണ്ടാക്കുന്ന് തീരുമാനിച്ചില്ല ഗോതമ്പ് പൊടിയൊണ്ട് അതുവെച്ചെന്നേലും ഒണ്ടാക്കണം
ഓക്കെ അപ്പം കറി ഉച്ചക്കത്തെ ഒണ്ടോ ആഹ് ഇവിടെ ചോറിരി പ്പ്ണ്ട് ഇനി വേണെങ്കി പൂരി ഇരിപ്പുണ്ട് പൂരി ചൂടാക്കി എടുക്കണം ആഹ് കുക്കട പൂരി ആയിട്ട് വെല്ലോം ആത്
ആഹ് ആഹ്
അത് മേടിച്ചു വെച്ചിട്ടുണ്ട് ആഹ് നല്ലെയാ ചപ്പാത്തി പോലെന്നെയാ ചൂടാക്കി ഇങ്ങെടുത്താ മതി
ആഹ് ചൂടാക്കി എടുത്താ മതി ആഹ്
അതെ ഉം
ആഹ് പിന്നെ വേറെ ഒന്നുവില്ലാ വേറെ വിശേഷങ്ങളൊന്നുവില്ല ആഹ്
ആഹ് ആഹ് ഓക്കേ ഉം ഉം
നല്ല മഴയാണേ
ആണല്ലേ ഇവിടെ മഴയില്ല ഇവിടെ വെയ് ഇവിടെ അല്ലാതെ തന്നെ അടപ്പ്ണ്ട് ഇന്ന് വെയിലാരുന്നു ഒരു മഴ പെയ്തു പിന്നേ പിന്നെ കൊഴപ്പൊന്നുല്ലാരുന്നു
ആഹ് അത്ശെരി
ഉം ഉം ഉം ഉം ആഹ് പിന്നെ എന്നാന്നേ ഹലോ
ഇപ്പം ഞാ
എന്നാ കേട്ടില്ല
ഒച്ച കേക്കാൻ പറ്റില്ലേ കൊച്ചേറ്റു ആഹ് കൊച്ച് ട്യൂഷന് പോയിരിക്കാ അവളെ വിളിക്കാൻ പോവാ
ആണല്ലേ ആഹ് ആഹ് പിന്നെ സ്കൂട്ടീല് പോണോ അതോ നടന്ന്
അല്ലല്ല നമ്മടെ നമ്മടെ തൊട്ടടുത്ത് തന്നെ ഒരു വീട്ടിലാ ഒരു വീടങ്ങോട്ട് കേറിയാ മതി അന്നേരം നടന്നങ്ങോട്ട് പോണം കൊടേം കൂടെ കൊണ്ട് പോണം മഴയാ
ടെൻഷൻ വേണ്ടല്ലോ അടുത്ത് തന്നല്ലേ ഓടിപ്പോയി വിളിച്ചിട്ട് വന്നാ മതിയല്ലോ
അതെ അതെ ആഹ് ഇന്ന് ഇപ്പഴേ മഴ ആയകൊണ്ടേ അവര് നേരത്തെ വിടുവാന്ന് തോന്നുന്നു മഴ ആയകൊണ്ട് കറണ്ടില്ലല്ലോ കറണ്ടില്ല
ആണല്ലോ ആണോ ആഹ് ആഹ് ആഹ് ആഹ് വെളീ പോവല്ലേ വീഴും ഉം
ഉം കൊച്ചൊണ്ടോ കൊച്ചെന്നാടുക്കുന്നു
ആഹ് അവൻ യു കെ ജി ഇവിടെണ്ട് ഇവിടെ ഉണ്ട് ദേ ഇവിടെ നിപ്പുണ്ട് ഇങ്ങട് കേറ് ഇങ്ങട് കേറിക്കെ ഇങ്ങട് കേറിക്കെ ആഹ് പിന്നെ
ഒരു ഇടത്ത് ഇരിക്കുവേലായിരിക്കും കുഞ്ഞുങ്ങളായതുകൊണ്ടേ
ആഹ് ഇല്ല ആൾ ഇച്ചിരി വിരിവിരി കൂടുതലുള്ള ടൈപ്പ് അതുകൊണ്ട് ഒട്ടും ഇരിക്കില്ല കാല് സ്പ്രിംഗ് വെച്ച പോലെ ഓട്ടം ഉം പിന്നെ
ടി ടി വി കാഴ്ച്ചെ ഫോൺ കാഴ്ച്ചെ ഒന്നുല്ലേ
ആഹ് ഇല്ല ഇല്ല ഇല്ല ഇടക്ക് ഇങ്ങനെ അവനാണോ അവനൊട്ടും കാണില്ല ഭക്ഷണം കഴിക്കുമ്പോ കാണും അല്ലാതെ കാണില്ല നിർബന്ധല്ല ഉം ഉം
സ്കൂളിലെക്കെ ഇനി പഠിക്കണായിരിക്കും അല്ലേ
ഇല്ല അവനെ ഞാൻ സ്കൂളിൽ വിടുന്നില്ല അവന് വയ്യാത്ത കുട്ടിയാ അപ്പൊ തെറാപ്പി ഉള്ളോണ്ടേ സ്കൂളിൽ വിടുന്നില്ല ഇപ്പൊ തെറാപ്പിക്ക് പോക്കൊണ്ടിരിക്കുവ ട്ടോ അതൊണ്ടിപ്പോം വിടണ്ടാന്ന് തെറാപ്പിസ്റ്റ് പറഞ്ഞു കാരണം ഇത്തിരി ഹൈപ്പർറസി കൂടുതലാ
ആഹ് അത് ശരി ആഹ് ആഹ് അത് ശെരി ആഹ് ഉം പിന്നെ വേറെ
പിന്നെ ക്ഷാ ഇന്ന് ഇവിടെ ചോറുണ്ട് പൂരി ഇരിപ്പുണ്ട് അയ്നി ചായ വെച്ചിട്ട് ട്ടെ ഉള്ളൂ ഞാന് ഒറ്റക്കെള്ളൂ ഹസ്ബൻന്റ് ഇതുവരെ വന്നിട്ടില്ല ഹസ്ബൻഡറ് ഒരു സ്ഥലം വരെ പോയേക്കാ വരാറാവുന്നേ ഉള്ളൂ അതുകൊണ്ട് ഞാനും അവനും കൂടി ഇവിടെ ഇരിപ്പുണ്ട് വാതില്
ആഹ് അത് ശരി
ഉം നല്ല മഴയാ തോന്നുന്നു സൗണ്ട് നല്ല
നല്ല മഴെയാണ് ആഹ് നല്ല മഴെയാ നമ്മളിപ്പം കൊച്ചിനെ വിളിക്കാനായിട്ട് മുറ്റത്തോട്ട് ഇറങ്ങി ഏഹ് കുടയും പിടിച്ചുകൊണ്ട് നടക്കുവ അത് കൊണ്ടാ സൗണ്ട് കേൾക്കുന്നത്
നല്ല സൗണ്ട് കേക്കുന്നുണ്ട് ഉം ഉം പിന്നെ ആണല്ലേ ആഹ് ആഹ് മ്മ് പിന്നെ
വീട്ടില് അമ്മയും ഏഹ് എന്നാ ഹസ്ബന്ഡ് പിള്ളാരും ഞാനും
ഉം ആഹ്
മ്മ് അമ്മ അന്നേരം ഇപ്പം ഏഹ് എന്നാ ആഹ് മൂത്ത മോളാ നേഴ്സിംഗ് മൂന്ന് പേരുണ്ട് മൂന്ന് പെൺപിള്ളോരാണെ
ആഹ്
മറ്റവര് ആഹ് മറ്റവര് കുഞ്ഞുങ്ങളാ അഞ്ചിലും നാലിലും അതിൽ അഞ്ചിൽ പഠിക്കുന്നതാ ട്യൂഷന് പോയിരിക്കുന്നേ ഹലോ ഹലോ ഹലോ